അലോ.
ഹലോ.
ആഹ് കേക്ക്ണണ്ടോ? അലോ.
അലോ കേക്ക്ന്നില്ലേ?
ആ കേക്ക്ണണ്ട്, നിങ്ങക്ക് കേക്ക്ണില്ലേ?
ആഹ് ആഹ് കേൾക്ക്ണ്ട്.
എന്താ സുഖല്ലേ?
എന്തൊക്കെയാ ആഹ് സുഖണ് എന്താ അവ്ട്ത്തെ വിശേഷം?
ചായോടിക്കെ കയ്ഞ്ഞോ?
ആ ചായോടിക്കെ കെയ്ഞ്ഞു.
എന്താ
പിന്നെ ഇന്നന്താ സ്പെ സ്പെഷ്യല് ഇണ്ടായ്നോ?
ഇല്ല ഇന്നലെ ഇണ്ടായിനു ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല.
ആഹ് ഇന്നലെ എന്തേനു?
ഇന്നലെ മന്തിണ്ടായ്നു.
ആഹ്.
പിന്നെ മക്കളോ
മക്കളൊക്കെ ഇവിട ഇണ്ട് ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ.
ആഹ് ആഹ് എന്തേലും വർക്കിയ്യ്ണണ്ടോ? വർക്ക്യ്യ്ണണ്ടോ എന്തേലും? ഹലോ. ഹലോ. ഹലോ ഹലോ ഹലോ